ഹലോ
ലോ.
കേക്ക്ന്നുണ്ട്.
ഹലോ ആപ്പ കേൾക്കട് ആണ്ട്ണ്ട് ഉണ്ട്
ആഹ ആ
എന്നിട്ട് ചായ ഉണ്ടാകറായോ
ഇല്ല ചായ തക്കനായില്ല കൊറച്ചറ കൂടെ കയ്യും ഞങ്ങൾ
എപ്പോഴാ ചായടിക്കിയ
ഞങ്ങള് അംജ് മണി ആറ് മണി
ആ അത്രക്കെ ആവൂലേ ആ അത് ശരി അവിടെ വീട്ടില് ഹസ്ബൻന്റെ ഉമ്മൊന്നുമല്ല ഹലോ ഒക്കെ തറവാട്ടിലാവലോ
ഇല്ല ഇവിടെ ഞങ്ങള് വേറെ വേറെ താമസിക്കുന്നതാ
എത്രയി എത്രയി താമസംതുടങ്ങീട്ട് ഒരു പുതിയ വീട് വെച്ചിട്ട്എത്ര
ഇപ്പം അഞ്ച് വർഷായി അഞ്ച് വർഷായി
ആഹ് അഞ്ച് വർഷായില്ലേ ഉം അത് ശരി എല്ലാ പണിം കഴിഞ്ഞാ വീടിന്റെ
അതെ ആഹ് എല്ലാ പണിയും കഴിഞ്ഞതാ
ആഹ് എത്ര റൂമെണ്ട്
രണ്ട് റൂമ് രണ്ട് റൂമ് പിന്ന ഒരു ഡൈനിങ്ങ് ഹാള് പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്പേസ് പിന്നെ കി ച്ചണ് സിറ്റോട്ട് അങ്ങന
ഓ ആഹ് ശരി മോളിക്കില്ല
ഇല്ല മോളിലേക്ക് ഇല്ല മോളിലേക്ക് വ ഇനി വേണെങ്കിൽ എടുക്കാന്നുള്ള രീതിക്ക് മ്മള് ആക്കി വെച്ചിട്ട്ണ്ട് പക്ഷെ എടുത്തിട്ടില്ല
ആ ശരി ആ ശരി
ആഹ്
പിന്നെ തയ്യലെന്തേലും അറിയോ തയ് തയ്ക്കാൻ അറിയോ
തയ്ക്കും അങ്ങനെ ഇതായിറ്റല്ലമ്മള് ഡ്രസ് കീറിയതൊക്ക ആവുമ്പോ തുന്നിക്കൂട്ടാ ഷേപ്പെയ്യാ പിന്നെ ചെറുമാതിരിയൊക്കെ ഞാനിങ്ങനെ ചുരിദാർ വെട്ടി അടിക്ക്യാ അങ്ങനെ ചെറു വെട്ടി അടിക്കാന്ന് പറഞ്ഞാ നന്നായിട്ട്ള്ള പുതിയ ചുരിദാറങ്ങനെയൊന്നല്ല അങ്ങനെ ചെറുമാതിരിയക്ക നോക്കീട്ടക്ക
ആ തയ്ക്കും അ അത്യാവശ്യം തയ്ക്കും
ഏ പുറത്തേക്ക് തയ്ച്ചെടുക്കോ
പൊറത്തേക്കും ആ ചെറുതായിട്ടൊക്കെ ഇപ്പ എല്ലാരിക്കും ഒക്കെ എല്ലാട്ത്തും ടൈലർമാരല്ലേ
ആഹ് ഇപ്പല്ല ഇപ്പ ഈ ഓൺലൈനിലൊക്കെ ഇപ്പ എല്ലാവരും പഠിക്കുന്നുണ്ട്
അതെ പിന്നെ
ആഹ്
ഇങ്ങനെ ത് തുപോലെ ബ്ലൗസ് ചുരിദാറ് ലേഡീസ്ൻ്റതൊക്കെ കൊറച്ചൊക്കെ അറിയാ ജൻസിന്റെ ഒന്നു അറിയ
ആഹ് ആഹ് ആഹ് അയ്ശെരി അങ്ങനെ ഫ്രോക്ക് പിന്ന അങ്ങനത്തൊക്കെ അടിക്കും
ട്ടിലൊക്കെ
ആഹ് ഏഹ് ആൺകുട്ടികളാരതൊണ്ട്
ആഹ് ആഹാ അവരിക്കൊന്നും പറ്റില്ല അത് ട്രൗസർ അങ്ങനത്തെ ഒന്നും പറ്റില്ല അറിയില്ല.
ആഹ്
പിന്നെ ബ്ലൗസ് ഞാൻ എന്റെ സ്വന്തം ബ്ലൗസും പിന്നെ തുപോലെ എപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലും കൊണ്ട് ഉം ഉം ഉം
അത് ശരി. പിന്നെ?
ഇങ്ങള് ചായ കുടിക്കാൻ സമയായോ?
പിന്ന് ആഹ് ആഹ് പിന്നെ ചു രിതാറ് ഇതുപോലെ ഷെയ്പ് റെഡിമേഡ് ഷെയ്പ്പെയ്യും. അയില്
അത് ശരി.
അവര് വരുമ്പോ സ്കൂള്ട്ട് ആവുമ്പോ പിന്നെ മൂന്നേ മുക്കാലൊക്കാവും സ്ക്കൂള്ട്ട് വരുമ്പം
ആഹ് വണ്ടിയിണ്ടോ?
അവ്ടെ എങ്ങനേണ് ചുരി ചുരിദാർ അടിക്കാനെങ്ങനെ റേറ്റ്?
എങ്ങനെ?
തയ്ക്കാന്?
ഇവിടെയാ നമ്മളെ ഇവിടെയാ?
ആഹ്
ഇബടേ? ഞാന് റെഡിമേഡ് വാങ്ങുന്നോണ്ട് ഇനിക്ക് അങ്ങനെ അറിയില്ല ഞാന് പിന്നെ ഷെയ്പ്പാക്കാൻ കൊടുക്കുമ്പോ എന്നോട് മുന്നൂറ്റി അൻപത് രൂപ എങ്ങാനോ ഓര് വാങ്ങിയെന്ന് തോന്നുന്നു അത് കൊറച്ച് കല്ല് ഇള്ള പിന്നെ ഒരു ആഹ് അതെ അത് കൊറച്ച് വെട്ടിയടിക്കാനും ആ ഡ്രസ്സില് കൊറച്ച് കല്ല് കല്ല് വർക്ക് വരുന്നുണ്ടായിരുന്ന് അപ്പൊ അത് ഓര് കയ്യോണ്ട് തുന്നി ഒക്കെ റെഡിയാക്കി
ആഹ്
അപ്പൊ അതിന് ആഹ് അത്ര വരുന്നെ അല്ലാതെ ഞാൻ റെഡി മേട് ഇപ്പം ആഹ് മുന്നൂറ്റി എൺപത്
ആഹ് അത്രൊക്കെ വര്ണ്ട്ല്ലേ? അങ്ങനെ ഷേയ്പ്പ് ചെയ്യാന് കൊടുത്താല്?
ആഹ്
ആഹ് അഹ്ശരി
ഇങ്ങള് എത്രയെക്കെ വാങ്ങല്?
ഞാന് ഒക്കെ അമ്മളെ എടുത്തില്ലെ ആൾക്കാരല്ലേന്ന് വെച്ചിട്ട് ഇരുന്നൂറ്റ് അൻപത് ഒക്കെയാണ് സാധാ നമ്മള് വെറുതെ ഓപ്പൺ അടിച്ചു കൊടുക്കാൻ ഞാൻ വാങ്ങിക്കല്ട്ടോ ലെക്കാരല്ലേ വിചാരി ച്ചിട്ട് ഓഹ് പിന്നെ കാടേന്നൊക്കെ ആണെങ്കി അവര് അടിക്കുയുണ്ടാവും
ആഹ് ഞാൻ പിന്നെ റെഡിമേഡ് വാങ്ങുന്നോണ്ട് എനിക്ക് അയിനെ കുറിച്ച് വല്ല അറീല
ആഹ് അത് ശരി മാക്സി ഷേയ്പ്പെയ്യാനോ? മാക്സി ശെയ് ഷെയ്പ്പെയ്യാൻ?
അത് ഇഞ്ഞെത്രെ മുപ്പതോ നാപ്പതോ അയ്മ്പത് എങ്ങാനോ ആണ്ന്ന തോന്നുന്നു
അൻപതാണ് അൻപതാണ് മുപ്പതിനൊന്നും കിട്ടിണ്ടാവില
ആഹ് അയ്മ്പത് എങ്ങാനു തോന്ന്ണ്ട് പിന്നെ മാക്സി ഞാൻ പറഞ്ഞല്ലോ ഷൈപ്പ് ആക്കലൊക്കെ ഞാൻ ചെയ്യുന്നു പറഞ്ഞെ അപ്പൊ ഞൻ പൊറത്ത് അങ്ങനെ കൊടുക്കാറില്ല.
ആഹ് അത് ശരി.
എളാപ്പാന്റെ പൊരേല ആഹ് മെഷീന് ഇള്ളോണ്ട് ഞാൻ ആടെ പോയിട്ട് ഞാൻ തന്നെ അങ് ചെയ്യും.
ആഹ് വീട്ടിലില്ലേ മീഷേൻ ഇല്ലേ?
ഇല്ലയില്ല ഇബടെയില്ല
ആഹ് അത് ശരി ആഹ് ആഹാ
ആഹ്
ഇവിടെ വീട്ടിൽ എന്റെ അടുത്ണ്ട് എന്റെ വീട്ടിലുണ്ട് അപ്പൊ പിന്നെ ചെറുതായിട്ടൊക്കെ അങ്ങനെ തയ്ച് കൊടുക്കും മം ഇപ്പോ തൈക്കാനൊക്കെ ഭയങ്കര ചാർജ് കടയിലൊക്കെ ചുരിദാറ് അഞ്ഞൂറ് അറുന്നൂറ്
ആഹ് പിന്നെ ഞങ്ങള് റെഡിമെയഡ് ആ വാങ്ങി ആഹ്
അത് ശരി അത് ശരി മം മം
പിന്നെ
വീട് അടുത്ത് എന്താ പുഴേ മലകളോ പുഴകളോ അങ്ങനെ എന്തെലൊ ക്കേണ്ടോ? വെള്ള ശല്യ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടില്ലേ
ഇല്ല അങ്ങനെ വെള്ള ശല്യന്ന് പറയാൻ മാത്രം ഒന്നുമില്ല
ആഹ്
ഉം
പുഴൊക്ക ഉണ്ടെങ്കിൽ നമുക്ക്
പിന്നെ തോടുണ്ട്, തോടുണ്ട് കുട്ടികളെ മദ്രസെൽ പോവാണ ബഴിക്ക് തോടുണ്ട് വലിയ തോടല്ല ചെറിയതോ ചെറുമാതിരിയ ഒരു തോടുണ്ട് എങ്കിലും പേടിക്കണം മഴൊക്കെ ആവുമ്പോ
ആഹ് അതെ അതെ അതെ
ആഹ് കുട്ടികള് മദ്രസേ പോകുമ്പോ കുട്ടിയെക് വെള്ളം കാണുമ്പോ ഒന്ന് കാലിടണം കാല് കഴുകണം എന്നൊക്കെ തോന്നുമല്ലോ
അതെ അതെ ഇവിടെ വീടിന്റെ അടുത്ത് മലയാണ് മല
ആഹ് ആഹാ
ഇവിടെ മലയുടെ അടുത്താണ് ഞങ്ങള വീട് അപ്പൊ
ആ ആ
ആന ശല്യമൊക്കെ ഉണ്ട് ആനയുടെ ശല്യൊക്കെണ്ട്
ആഹ് ആന ഇറങ്ങുവോ അവിടെയൊക്കെ
ആഹ് കാട്ടാന ഇടങ്ങാറുണ്ട് ഇപ്പോ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങള ഇവിടെ ഇറങ്ങി എല്ലാ വർഷവും ഇറങ്ങി കഴിഞ്ഞ വർഷം വരെ ഇറങ്ങി ഇപ്രാ ഈ വർഷം ഉപദ്രവന്ന് പറഞ്ഞാല് വാഴകളൊക്കെ നശിപ്പിക്കും ഇങ്ങനെ വാഴ കൃഷി ചെയ്യുന്നവർതൊക്കെ
ഉം
അല്ലാതെ ആളെ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടില്ല ആളെടുത്തക്ക്
ഓ ഓ
ഇങ്ങനെ കാണും
അത് ശെരി
നമ്മള് മല ഇ ആന റബ ടാപ്പിങ് കാരൊക്കെ പോകുമ്പോഴെ അവർ വേട്ട്ണത്
ആഹ്
അത് കണ്ടിട്ട് ഓടിപ്പോരും, കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങെയൊക്കെ
ആഹ് അത് ശരി
ഉം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളെ വീടിന്റെ അടുത്ത് വരെ ഇതുപോലെ വന്നു പിന്നെ പിന്നെ ചക്ക വലിയ പ്ലാവുമ്മേന്ന് ഇങ്ങനെ കുലുക്കിയിട്ട് ചക്ക ഒക്കെ ഇട്ടിട്ട് ചാ ഒറ്റക്കിങ്ങനെ കുലുക്കി ചാടിച്ചിട്ട് ഞങ്ങക്ക് പേടിയാരുന്നു ഇട്ടോ അന്ന് അത് ഞങ്ങള് വാടകയ്ക്ക് നിക്കണ വീട്ടിലായിരുന്നു വാടകയ്ക്ക് ഞങ്ങള് വീട് പണിയായിട്ട് വാടകക്ക് നിന്നിരുന്നു ഒരു വീട്ടില്
ആഹ്
അയില് രാത്രി ആയപ്പോ ഓടിട്ട വീ വെയ്യ വീടാണ് ഞങ്ങക്ക് പേടിയാവുക പിന്നെ പൊറത്തൂന് ഇങ്ങനെ ച കക്കക്കെ കുഞ്ഞിട്ടി ഇങ്ങനെ ചാടുന്നൊ ഒച്ച പിന്നെ കവുങ്ങില്ലേ അടയ്ക്കേടെ കവുങ്ങോക്കെ ഇങ്ങനെ കൂലിക്കീട്ട് ഉന്തി ചാടും അത് പൊട് ട്ടിച്ചിട്ട് അയിന്റ ഉള്ളിലത്തെ ചോറില്ലേ കൗങ്ങ് ഉണ്ടാവൂലേ ഒരു ചോറ് അത് കഴിക്കാൻ വേണ്ടിട്ടാണ് അവരത് പൊട്ടിക്കണത് അങ്ങനെയൊക്കെ ഇങ്ങനെ തിന്നും അങ്ങനെയൊക്കെ ഞങ്ങക്ക് ഭയങ്ക് ഭങ്കര പേടി ഒരു ദിവസം രാത്രി അവരിങ്ങനെ കൂലിക്കടപ്പ ആ വീട് മലയുടെ നന്നേ എടുത്തണേ
ഏഹ്
അയ്ല് ഞങ്ങളാകെ പേടിച്ചു ഞങ്ങളാകെ പേടിച്ചു പിന്നെ ആഹ് അതാ അങ്ങനൊക്കെ ആന പന്നികളുണ്ട് ആന ശല്യോണ്ട് പിന്നിവിടെ കടുവ എറങ്ങിയറഞ്ഞിട്ട് ഇപ്പ തിരിഞ്ഞോടുണ്ടായിരുന്നു കടുവ കടുവ ക
ആണോ കടുവക്കെ ഇറങ്ങാന്നറിയുമ്പോ പേടിയന്നെ
ഓഹ് കടുവ ഒക്കെ ആണെങ്കി കണ്ണില് പെട്ടാ പിന്നെ ബാക്കി ഉണ്ടാവില്ല
ഉം അങ്ങനെണ് അപ്പം ഇങ്ങള് രാത്രീ പൊറത്തൊന്നും എറങ്ങലില്ല
ആഹ് ആനെനെ അത്രക്ക്
എങ്ങനെ
ഇല്ലല്ല രാത്രി ഞങ്ങള് പടക് ക്കം വീട്ടിലു കൊടു ന്നെയ്ക്കും പടക്കം
എന്നാ ശരീട്ടോ
ആന എറങ്ങാ ആന എറങ്ങുമ്പം പടക്കം പൊട്ടിയാ അപ്പ അവർക്ക് പേടിയാണ് ആസൗണ്ട് പടക്കം പടക്കം പൊടിക്കില്ലേ പടക്കം പെട്ടി പെട്ടിക്കില്ലേ പടക്കം